ഓ
കേൾക്കില്ലേ
ആഹ് ആ കേൾക്ക്ണ്ട്
നല്ലന്നെ കെടക്കാൻ വേണ്ടി റ്റ് പോവേനു
ഏഹ് പ്പള ഓർമായത്
ഉംഹ് അപ്പം ഇപ്പൊ പിന്നെ നല്ലേന്നെ പിന്ന ഇനിയിപ്പ നാളെ രാവിലെ പോണം രാവിലെ എന്താണ് പിന്നെ പത്ത് മണിയാക്മ്പളേക്ക് അടെത്തണം
ആഹ് ആഹ്
ഇപ്പോ അയിന്ള്ളെ എല്ല കൂടി ഒരുക്കങ്ങളൊക്കെ കൂടെ കാക്കണ്ടാവും കാക്കണ്ടാവും അപ്പൊ പത്തുമണിയാമ്പൾക്കെത്താനാ പറഞ്ഞത്. അന്നേരോ അത്രയും ദൂരണ്ടല്ലോ. മോളെവട്ന്ന് പർഞ്ഞയ്ച്ചിട്ട് പോവാന്നർഞ്ഞിക് ങ്ങണെ എന്ന പ്ലേ കാടെത്തൂല കൊർച്ച് ടൈമെട് ഉംഹ് ഉം പതിനൊന്ന് മണി കാമ്പ്ളെത്തെയ്ക്കും പിന്നെ എന്താണ്
ചെറിയ ആള് സ്കൂൾക്ക് പോയേന്റെസാവുലെ ഇങ്ങള് പോവാ ഓളെ കൊണ്ടോവ്ണ്ടാ
താണ് പറ്ഞ്ഞേ മോള് ഇല്ലാ മോളെ കൊണ്ടോവ്ണ്ല്ല വെറുതെ ലീവാ ക്കണ്ടല്ലൊ ഇന്നാള് ഞങ്ങള് പോയപ്പോ ഉം ഇന്നാള് ഞങ്ങള് പോയപ്പോ ലീവാ ക്കീട്ടോളെ കൊണ്ടോന്നിനു ഒ മോളെ ഓക്കും പോരണോന്നർഞ്ഞാട്ട് ഓളീം കൊണ്ടോയിനു പോയിനെ അപ്പം വെറ്തെ ഉം വെറുതെ ലീവാക്കിലെ അയിനാ പിന്നെ ആഹ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അസു അസുഖൊക്കെ വര്ന്നേരും പിന്നെ അന്നപ്പോൻ ലീവാക്കും ആഹ് കൊറെ ലീവായി പോവല്ലോ ഓൾക്കണെങ്കില് അലർ ജിനെ പ്രശ്നള്ളതോണ്ട് പിന്നെ ഉം ആഹ് മഴിം പ റ്റൂലാ വെയിലും പറ്റൂലാ അഹൊ പ്രശ്നാണ് അപ്പൊ അത് അങ്ങനെ ഓളെ അങ്ങനെ ശ്രദ്ധിച്ചാ കൊണ്ടട്ക്ക്ന്നെ അതാ ഒര് ഇത്തിരി മായപ്പാറലൊന്ന് കൊള്ളുമ്പൾക്കോക്ക് ഇമ് പിന്നാ ജലദോഷം വരും ആ കാൺ കാണിച്ചതാനു മ് കാണിച്ചിട്ട് അന്നപ്പം മരുന്നുടിക്കുമ്പം കൊറയു പക്ഷെ ഇപ്പം കൊഴപ്പൊന്നുല്ല അങ്ങനെ പോന്നുണ്ട് ഇസ്കൂളന്നാണെങ്കിലു ആ ജലദോഷംവന്നക്കാണെങ്കി വേഗം ഉം ജലദോഷം വന്ന ന്നാലും പ്രശ്ണാ വേഗം പിന്നെ ഉം തുമ്മല് വരൂ ചോമ വരൂ ഒക്കേ പ്രശ്ണാ പിന്നെ ഉം പണിട്ടും പിന്നെ ഇസ്കൂളിന്നാണെങ്കിലു കുട്ടിളെ കൂടെ ഞമ്മ് പറയലാ അപ്പോ ശ്രദ്ധിക്കണം ഓടിം ചാടിം ഒന്നും ചെയ്യരുതന്ന് അറിയല അപ്പൊ ഓക്ക് പ്രശ്നം വരും പൊരേല് വന്നക്കാണെങ്കില് മ്മ് അപ്പോം ഒക്കന്നട്ട് ഓള്ന്നട്ട് പറയോം എല്ലാരും കളി ക്കി നിറങ്ങി കളിക്ക്യാൻ പൂതിണ്ടാവില്ലേന്ന് പറയോം ഇല്ല കൊഴപ്പൊന്നുല്ല കൊഴപ്പൊന്നുല്ല എന്നാലും അധികൊന്നുള്ള പഠിതോന്നുമല്ല ന്നാലും.
എല്ലാ അല്ല പഠിക്കാൻ എങ്ങനെ മക്കള് പഠിക്കാനൊക്കെ ഉഷാറാ?
ഞാൻ അതെ ഞാൻ പറഞ്ഞേ വല്യ കൊഴപ്പുല്യേനു. എന്നാലു ഓവറ് പിന്നെ പഠപ്പിട്ടല്ലാന്നും അങ്ങ
ആഹ് മാറ്റി കേറ്റിലാണ് ചെയ്ക. ആഹ്.
എന്തേ?
മറ്റൊക്കെ പരീക്ഷയെഴ്തി. കേറ്റിയതാണോന്ന് ചോദിക്ക.
ആ ആ അതെ പരീക്ഷ. പിന്നെ ആ ആദ്യം പരീക്ഷ ഇന്റർവ്യൂ ഉണ്ടാവും ഉം. അതില് കിട്ടിയിട്ടാണ് നമ്മള് ഉം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫസ്റ്റില് ഏതില കൊടു ക്ക നേര വച്ചാല് അതില് അങ്ങനെ കിട്ടിയതാണ് രണ്ടാൾതും അങ്ങനെ തന്നെ
അഹ് ആഹ്
ആ കിട്ട് ഫസ്റ്റില് നമ്മള് കൊടുത്തതില് തന്നെ നമ്മുക്ക് കിട്ടി
ആ ആ ആ അങ്ങനെല്ലേ
പിന്നെ ഇനിയിപ്പോ നാളെപ്പോ വന്നക്കാണെങ്കിൽ എല്ലായിടത്തിലേക്കും ഒന്ന് പോണം ഉമ്മാന്റെ അടുത്തേക്കോ ഉം എല്ലായിടത്തും ത്തിലോ പിന്നെ ഇമ്മാന്റെ അനിയത്തിയും പുഴ അ പിന്നെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നുണ്ട് ഓല ഹജിന്‌ പോയി വന്നിക്കുണ് അപ്പൊ ഓല കണ്ടിയില്ല ഇവൾ പോകുമ്പോ ആ ഓല എടുത്തൊന്ന് പോണോ കാണ ചെയ്യണം ഇപ്പ മിനിഞ്ഞാന്ന് ഇവടെ വന്നു പോയതാ ആ അപ്പ ഇനിപ്പോ ഇങ്ങോട്ട് വരുണ്ടാവൂല അപ്പോളൊന്ന അപ്പൊ നാളെ ഒല് വന്നിട്ട് ഒലയും കൂട്ടി അങ്ങോട്ട് പോണം കേക്ന്നില്ല
അ
ആ കേ
അഞ്ചെട്ട അജജിനയ വന്നികുനെ
മ്മന്റെ അനിയത്തി മന്റെ അനിയത്തി ഇമ്മീയാപ്പിലെ
ആ അമ്മ മ് അമ്മ
ഓ ആഹ ഇമ്മാന്റെ അനയത്തിയും പ്യ യ്യാപ്പള അല്ലല്ലേ ക്ക് അനിയത്തില്ല എനിക്ക് ഒരാങ്ങളല്ലേള്ളൂ അപ്പൊ ഓള പോല വന്നേരം വിള് കണ്ടില്ലൈനും അപ്പൊ നാളെപ്പം വന്നിട്ടേ ഇനിപ്പോ നാളെ പോകാന പോലും നടക്കൂലായിനും മറ്റന്നാള് പോഓലെ കൂട്ടി പോകണം പിന്നെന്താ ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസോ ഒഴിവുണ്ടാവൂല പോവാനുണ്ടാവും
ആ ഏ
മ് പിന്നൊണെങ്കിൽ ഈ മൂന്ന് ദിവസോ നാല ദിവസം അങ്ങനെ ലീവ് ഉം അവധിയള്ളു
മ് യാള് മാത്രാണ് ഉറങ്ങട അതാ
എന്ത
കേൾക്കണില്ല
ആഹ് ചില സമയത്ത് ആ ചില സമയത്ത് കേൾക്കും കട്ടായി പോണ് ണ്ട്- ആഹ ഇപ്പൊ കേക്കുന്നുണ്ട് പറഞ്ഞ ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞേ ഹലോ
കേക്കുന്നില്ല ഹലോ പറയ് പറഞ്ഞോ- ഹലോ ഹലോ ഹലോ ഹലോ റേഞ്ചള്ള ഇടത്തി നിക്ക് കേക്കുന്നില്ല ഹലോ ഹലോ ഹലോ തീരേ കേക്കാണ്ടായിപ്പോയല്ലോ? ഹലോ ഹലോ റേഞ്ച് ഉള്ളടത്തി നിക്ക് കേക്കുന്നില്ല ഹലോ ഹലോ ഉന്താ പോയതാ ഫോണ് തിരെ കേക്കുന്നില്ലല്ലോ ഹലോ ഹലോ എന്നാ പിന്നെ വിളിക്കട്ടോ ഒന്നും കേക്കുന്നില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും കേക്കുന്നില്ല അങ്ങോട്ട് കേക്കുന്നുണ്ടെങ്കിലേ ഉള്ളു ഹലോ ഹലോ